നൊരു വിവരവും
ഹലോ
കേൾക്ക്ണില്ലേ
ആ കേൾക്ക്ണണ്ട്
എവിടെയാണ ഒരു വിവരോ ഇല്ലല്ലോ
ഇവിടെ ഇണ്ടടോ ഭയങ്കര തെരക്ക തിരക്ക അതുകൊണ്ട് പിന്നെ ഒരുപാടായില്ലെ നമ്മള് വിളിച്ചിട്ട്
ആഹ കൊറയായി ഞാന് വിവരൊന്നും കാണാത്തപ്പളേ ഇപ്പൊ ഗ്രൂപ്പന്ന് നമ്പർ എടുത്ത് ഇങ്ങനെ വിളിച്ചു നോക്കിയതാ
ആ ഇപ്പൊ ഗ്രൂപ്പിലൊന്നും ഞാൻ വരലില്ല
അത് ശെരി ആ അപ്പൊ ഗ്രൂപ്പിലും കാണലില്ല അല്ലെങ്കിൽ ഗ്രൂപ്പ ഗ്രുപ്പില്അങ്ങനെ മെസ്സേജ് കാണലുണ്ടായിന്ന്
ആ ഒന്നാമത് ഇപ്പോ സ്കൂള് ത കുട്ടേളത് സ്കൂള് പോണ്ട സ്കൂള് തോറന്നില്ലേ പി ഇന്റെ ഇന്റെ വീട് പണിയാണ് വീട്പണി നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിപ്പോ കഴിയാം
ക്കണ്ടോ
ആ വീട് പണി കഴിയാറായി ആ അങ്ങനെ തിരക്കിലായത അപ്പൊ ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്കൊക്കെ വിളിക്കാന് എന്താണ് എന്റെ ഡേറ്റ് ഫിക്സ് ആക്കിട്ടില്ല എന്താണെന്ന് വിരിക്കല് എന്താണെന്ന് ഫിക്സ് ആക്കിയിട്ടില്ല കഴിഞ്ഞിട്ടാണ് ഇ ങ്ങക്കൊക്കെ വിളിക്കാന് എല്ലാരോടും വരാൻ പറയണ എന്നൊക്കെ വിചാരിച്ച് നിക്കാണ്
ആ അത് ശെരി അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ട് അതിന്റെ ഇടയിൽ അന്നും ഞമ്മൾ അറിഞ്ഞിട്ടില്ല ഞാനും വിചാരിച്ച എന്താ പറ്റിയത് ഇപ്പോരു വിവരോ ഇങ്ങള് ഒന്നും ഇല്ലല്ലോന്നൊക്കെങ്ങനെ വിചാരിച്ചേ അപ്പൊ ഇങ്ങനെ വിളിച്ചോക്കിയതാ
ആഹ ഞാപ്പൊ വീടിന്റെ പണികളൊക്കെ ഏകെദേശൊക്കെ ആയിട്ട്ണ്ട് ഞ്ഞ് പറഞ്ഞി ഇങ്ങനെ അയ്ക്ക്ള്ള സാധനങ്ങള് കട്ടിലും ബെഡും നമ്മള് അലമാറി ഇതൊക്കെ വാങ്ങണം അലമാറന്ന ചുമര്മ വെക്ക്ണ അല ചുമര്മള്ള അലമാറ ഇല്ലയ്‌ അപ്പ അതൊക്കെ ഇഞ്ഞ് വാണം വാങ്ങിട്ട് വേണം അപ്പഞ്ഞ എവിട്ന്ന് എവിട്ന്നാ വാങ്ങാച്ച്ട്ടാ അനക്ക് വെല്ല കടേളും അറിയോ അതൊഞ്ഞ് ഓൺലൈനായിട്ട് വാങ്ങാനല്ലത് ഈ ഓൺലൈനായിട്ടൊക്കെ ഈ അട്ക്കളേക്ക്ള്ളെ സാധനങ്ങൾ ഒക്കെ ആളുകള് വാങ്ങ്ണ് കാണാലോ കാണാലോ ഉണ്ടാവല്ലേ
ഉം അതപ്പോ ഈ ഓൺലൈനാവുമ്പോ നമ്മക്ക് ഒർപ്പിച്ചാനും പറ്റൂലേ എങ്ങനെയാണ്ന്ന്ള്ളത് അയ്‌ന് ഗുണനിലവാരണ്ടോ ഒന്നും അറിയില്ലല്ലോ നമ്മള് അങ്ങന വാങ്ങുമ്പോ പിന്നെ അതൊന്നും പറഞ്ഞ എപ്പളും മാങ്ങ്ണ സാനുംല്ലാതോണ്ടി മാങ്ങുമ്പോ നല്ലന്നെ നോക്കി വാങ്ങി ക്കണ്ടി
ആഹ അതിന്നെയാണ് ഞാനിപ്പോ ഇന്ക്ക് ആഹ് ഇന്ന് പണിക്കാര്ണ്ട് ഇപ്പൊ കൊറെ ദിവസായിട്ട് പണിക്കാര്ണ്ട് തെര്ക്കെന്നേ ഞാന് എന്തപൊ ഞ്ഞ് ചെയ്യാ ചെയ്തക്കെ കഴിഞ്ഞ് കിട്ടിയാൽ മതിയാ യിക്കുണു എന്താന്ന് വെച്ചാ എന്നും പണിക്കാരായിട്ടേയ്
ഏ പെരപണിയൊക്കെണ്ട്തായാലേ നമ്മളണ്ട് കോയങ്ങും ആഹ്ങ്ങട്ട് ഓയ്ച്ചോടുക്കലും നന്നാക്കലും
അതന്നെ ഇതൊക്കെ കഴിഞ്ഞാ മ്മളെന്നേ വൃത്തിയാക്കും വണ്ടേ ഒലെ പണിയെള് കഴിഞ്ഞ് ഒര് പോയി പിന്നെ അന്ന് വൃത്തിയാക്കണം പിറ്റേയിസം വേറെ ആൾക്കാര് വേരാണ് വേറെ പണി ക്ക് അങ്ങനെ അതന്നെ ഇപ്പേ ഏകദേഷ്യം എങ്ങനായാലും കൊറേകായി മുറ്റത്തെ പണികളും അങ്ങനെയൊക്കെള്ള ചെറിയ ചെറിയ ഐറ്റംസ് പണികളൊള്ളൂ ആഹ് കഴിഞ്ഞ പിന്നെന് സാധനങ്ങളൊക്കെ വാങ്ങണം അതാപ്പഞ്ഞട് അപ്പൊഞ്ഞ്പ്പോ അത് എവിടെണ് ചെയ്യാ എന്താന്നും തിര്മാനായിട്ടില്ല അത്പോലെഞ്ഞ്പ്പോ കുടി രികല് ഏതാലും വീട്ടില് ആക്കാതെ ഓഡിറ്റോറിയത്തില് എന്തേലും ആക്കാന്ന് വിചാരിച്ചിട്ടാ
ഏയ് അങ്ങനെ ആക്ക്ഹ
അങ്ങനേണെങ്കി നമ്മക്ക് ആ ആ പേര കേടു വരുല്ല ന്നാ പിന്നെ അത്യാവശ്യപാ ഇവടത്തെ കുറെ ആൾക്കാരെ വിളിക്കാണ്ട് അപ്പൊ അത്യാവശ്യം ആൾ കരൊക്കെ വിളിക്ക്മ്പോ നമുക്ക് മുറ്റൊക്കെ ഫസ്റ്റ് അത്ര പോന്ന സ്ഥല മ ഇവ അവടെ മഴ ഇണ്ടോ ഇവടെ നല്ല മഴാണെടോ അവടെ നെലം മഴ ഇണ്ടോ
എങ്ങനെ
അവിടെ മഴ ഇണ്ടോ ഇവടെ നല്ല മഴയെണ്
മയ് ഇന്ന് മയൊന്നും പെയ്തീട്ടില്ല രാവിലെ ഇങ്ങനെ ഇണ്ടായിനി ഒരു മൂടല് ഇണ്ടായിനി ഇപ്പ മയോന്നുല്ല
ഇപ്പൊ പിന്നെ മഴാന്ന്റിണത് ഒരു ഭാഗത്ത്ണ്ട് അപ്പറത്തെ സൈഡില് ഭാഗ ത്ത്ല്ല അങ്ങനെ മഴയ്യാ ഇബടപ്പോ നല്ല മ യെ അഹ് കാരണം ഈ മുറ്റത്തൊക്കെ നറെയ് വള്ളം നിന്ന്ട്ട് ഒക്കായിട്ട് ആകതാണ് അപ്പൊപിന്നെ ആഹ് ആഹ് അതന്നെ അത് ഒക്കെ ചെയ്യാനും ഇപ്പാ ആയിട്ടില്ല മതില് കെട്ടാനും പണിയാളൊക്കെ ഇണ്ട്
മുറ്റഇങ്ങട്ട് എങ്ങനെ കട്ട പതിച്ചതോ മതിലെട്ടാനോ-
ആഹ് ചെറിയ മേറ്റലില്ലേ അത് കൊട്ന്ന് ഇടാനാണ് ഇങ്ങട്ട് പിന്നെ ചെറിയതായിട്ട് മതിലും കെ ട്ടികൊട്ക്ക കട്ടപ്പയിക്ക്ണൊന്നും ഇല്ലപ്പൊ മറ്റേവീട് പണിക്ക് ഇങ്ങനെ ഫുള്ളായിറ്റ് ചെയ്തോക്ക വിചാരിച്ച്ട്ടാണ് അപ്പൊ ഓഡിറ്റോറിയത്തില് ആക്ക്ണ് വിചാരിച്ച് ട്ടാണ് അപ്പന്ന് ഇഹ് ഫു അവക്ക്ള്ള ഭക്ഷണം ഒക്കെ നമ്മള് പോർത്ത്ന്ന് ആരോടെങ്കിലും ഒക്കെ പറയാനാ കാറ്ററിംഗിലൊക്കെ അനക്ക് വല്ല നല്ല ടെസ്റ്റ്ള്ള ഫുഡ് ഇണ്ടാക്ക്ണോല് അല്ലേ കാറ്റ്റിംഗ് അറിയോ
പുതുമ പർഞ കാറ്ററിങ്ങിലൊക്കെ
ആഹ് അവര് നമ്പർ ഉണ്ടെങ്കിൽ ഒന്നച്ച് വാട്സആപ്പില് വിടോണ്ടുട്ടോ
ആഹ് അയിച്ചേരാ
നല്ലത കണച്ചാ ഇവിടെ രണ്ട് തരം ചോറ്ണ്ടാക്കണം പിന്നെ ഒരു കോഴി പൊരിച്ചതും ബീഫ് കാട്ടണം പിന്നെ എന്തല പായസംറങ്ങപ്പ തണുപ്പല്ലേ പായസം ഉണ്ടാക്കണം എന്നൊക്കെ പറത് അപ്പ അങ്ങനെ ഭക്ഷ ഭക്ഷ ഉണ്ടാക്കണെ ഇപ്പൊ എന്താണ് റേറ്റ് എങ്ങനെയാണ് വില വരിയ എന്നൊക്കെ ഒന്ന് ചോദിക്കാലോച അപ്പൊ അൻക്ക് ആറിയുന്ന രണ്ട് മൂന്നഴട്ട ആൾക്കാരെ നമ്പറന്ന ആ എത്ര പേർ
ഞാൻ അയിച്ചേരണ്ട് ഓലെ ഭക്ഷണൊക്കെ നല്ല രസം ഉണ്ടാവണ്ട് എല്ലാരും പറയല്ണ്ട് അഭിപ്രായൊക്കെ നല്ല നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഒക്കെ
ആഹ് അഹ് ശരി എന്നാ അങ്ങനെ ചെയ്യാ ചെയ്യാ വിചാരിച്ചിട്ട്ന്ന് നോക്കി വെക്കണം പിന്നെ ദിവസം എന്നന്ന് തീരുമാനിച്ചിട്ട് വിളിക്കണ്ട് അപ്പൊ വരോണ്ടുട്ടോ കുട്ടികളിം എല്ലാരും കൂടെ വരു ആഹ് അനെ എല്ലാരും കൂടി വിളിക്കണം വിചാരിച്ചിട്ടാണ് ഇപ്പ ഇങ്ങനെയൊക്കെ എന്തേലും ഉണ്ടാവുമ്പല്ലേ വിള്ച്ചൊള്ളു ഇനിയിപ്പോ ഇങ്ങ
കണ്ടിട്ട് കൊറ ആയില്ലേ
ആഹ് കുറെയായില്ലേ അപ്പൊ അങ്ങനെ വിളിക്കാ വിജാര്ച്ചിട്ടാണ് എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ ഒന്ന് കൂടെ നട്ക്കും ചെയ്യും പിന്നെ അൻക്ക് ഡ്രസ്സ് എട്ക്കാൻ പറ്റിയ ഷോപ്പ് വല്ലതും അറിയോ അപ്പൊ ഈ കുടിര്ക്കല്ലാം ഇപ്പൊ ഒരു ഡ്രസ്സ് എല്ലാരും ഒരുപോലത്തെ ഇ ഞങ്ങളെല്ലാം ഫാമിലി എല്ലാരും കൂടെ ഒരുപോലത്തെ ഡ്രസ്സാണ് വിചാരിക്കണ്ന്നത്
ഏഹ് അങ്ങനെ എട്ക്ക കോഡാക്കി എട്ക്കാ
ആഹ് ആഹ് അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ഫിനിഷിങ്ങിലൊക്കെ നല്ലപോലൊക്കെ അടിക്ക്ണ ആൾക്കാര അൻക്കാ അറിയണ്ടെങ്കിൽ ശീല എടുത്ത്ങ്ങാണ്ട് എല്ലർക്കും പറഞ്ഞോട്ട് അടുപ്പിക്കാ എന്നൊക്കെ വിചാരിക്ക്ണത്
ആഹ് ആഹ് അങ്ങനെ ആവുമ്പോ നല്ല ഭംഗിയുണ്ടാവുംല്ലേ അങ്ങനെ അടുപ്പിക്കുമ്പോ
കുട്ടികൾക്കും വെല്ലുവൽക്കും അങ്ങനാക്ക ആണ്ങ്ങ
എല്ലാർക്കും ആണോ ഞാൻ വിചാരിച്ച് ഇങ്ങൾക്കും മാപ്പിളക്കും കുട്ടികൾക്കും ആണ്ന്ന്
അല്ല ഇവിടെ എനിക്ക് പിന്നെ ഇവിടെ വീട്ടിലെ ആ ആ അങ്ങനെ ചെയ്യാനാണ്
ആ ആ അ ശെരി അത്മ്മളെ കസവ കേന്ദ്രൽൊക്കെ കിട്ടു വെക്കാറ് നല്ല നല്ല തുണികള്
അതെ
ആ അവിടെ മുറിച്ചെടുക്കണ നല്ല ശീലകളൊക്കെ ഉണ്ടല്ലോ ആഓല അടിച്ചിട്ടും ഉണ്ട് അവിടെ നല്ല നല്ല ശീലകളൊക്കെ ഉണ്ടാവലണ്ട് ഇവിടെ നല്ല പാകത്തെ വിലക്ക്
ആ അങ്ങനെ ഒ നോക്കി നോക്കെ എല്ലാർക്കും കൂടെ എടുക്കുമ്പോ നല്ലൊരു പൈസ ആകും അപ്പൊ ചെറിയ വര
ഏ ആകുവേ ആക്കാ പാടക ഇപ്പൊ ഡ്രസ്സൊക്കെ എന്തോ ഒരു വരിയ
ആ ഭയങ്കര വിലയള്ള പഴയയുടെ ബസ്സിനൊക്കെ അപ്പൊ അതൊക്കെ നട്ട് എല്ലാർക്കും
തുണശാപ്പക്കൊക്കെ പോയാപ്പോയിട്ട് കണ്ണ് തള്ളി പോക അ കൊലത്തില്ലപ്പൊ വേല തൊളേ തോന്നണ വിലംങ്ങെട്ട് പറയാല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറൊക്കെ
ആ ആർക്കും വിഷമമാവണ്ട ആ തരത്തിലൊക്കെ വാങ്ങാ എല്ലാവർക്കും വാങ്ങ പിന്നെ ഞർക്കൊരു ബുദ്ധിമട്ട് ഒരു വശമൊന്നും വേണ്ടല്ലോ എല്ലാരും ഒരുപോലെ ആ അങ്ങനെ ചെയ്യാ വിചാരിച്ചിട്ടാണ് പിന്നെ വേറെ എന്തൊക്കെയ വിശേഷങ്ങള്
വേറെ എന്താല്ലേ വിശേഷം ആ കുട്ടികളൊക്കെ പോയോ സ്കൂൾക്ക് പോയോ
ആ കുട്ടികളൊക്കെ പോയി പോയി അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഇര്ന്നപ്പോ അപ്പളാപ്പം അഞ്ചു വിളിച്ചത്. വെറുതെങ്ങെ ഇരിക്ക ഉച്ചക്ക് ശേഷം വെറുതെ ഇരിക്കല് ല്ലേ അത് കഴിഞ്ഞാ പിന്നെ ഫുടൊക്കെ കഴി പിന്നെ ഭക്ഷണം കഴിച്ചാ ചെലപ്പോ ഒന്ന് കെടന്നു ഉറങ്ങിണീറ്റിട്ട് ആവുബോത്തിന് ഓല് വരും അപ്പൊ ഓല്ക്ക് പിന്നെ എന്തെകിലുക്കെ ഭക്ഷണം ഉണ്ടാക്കികൊടുക്കണം ഇന്ന് ഇഞ്ലേശം പഴം പഴംപൊരി ഉണ്ടാക്കാ വിചാരിച്ച് കൊറച്ച് പഴുത്ത പഴണ്ട്. അപ്പൊ പഴംപൊരിയൊ അല്ലെങ്കിൽ പഴം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് അങ്ങനെ എന്തെങ്കില കൊണ്ട് എന്തെങ്കിലും സാധനംഉണ്ടാക്കിക്കൊടുക്കാ വിചാരിച്ചിട്ടാണ്.
അത് ശരി അപ്പൊ പണിക്കാർക്ക് ഭക്ഷണം ഒന്നും വാണ്ട.
ഓനക്ക് പിന്നെ എന്താ ഓല് കൊണ്ടരും. പണിക്കാർക്കുള്ള ഭക്ഷണം ആ ഉച്ചക്കുള്ള ഭക്ഷ ഭക്ഷണും പിന്നെ പത്തുമണി ഉച്ചക്കും രാവിലേക്കും വൈനേരത്തക്കക്കുള്ള ഭക്ഷണും അവര് തന്നെ കൊണ്ടരും കൊറച്ച് ചായണ്ടാക്കി കൊടുത്താ മതി.
ഏ അപ്പൊ പിന്നെ സുഖായിരു അല്ലെ ചായക്കത്തേങ്കിലും കടിയും കൊടുത്താല് അത് കഴിഞ്ഞല്ലോ മറ്റത് ഓല്ക്കും കൂടി ഭക്ഷണൊക്കെമാണ്ടിരുമ്പളാണ് നമ്മളാകെ കൊഴങ്ങി നന്നാക്കലും ഓൽക്ക്‌ല്ല ഭക്ഷണം ഉണ്ടാക്കല് കൂടി ആവുബള്
ആ അതന്നെ അത് വാ വ വാണ്ടാ പറഞ്ഞതാ ഞാന് അങ്ങനെ ചെയ്യണ്ട ഇൻക്ക് വയ്യാ പറഞ്ഞതാണ്. അല്ലെങ്കി ഇത് നമ്മള് പെരിം തരാക്കണം പിന്നെ ഓൽക്ക് ഭക്ഷണം ഉണ്ടാക്കണം.
അതാണേ ഈ കുട്ടികളെ പറഞ്ഞേക്കലും പെരീത്ത പണിം അല്ലാത്തത് കൂടിയാകു ബളെ ആകങ്ങട്ട് കൊയങ്ങൂലെ.
ആ അങ്ങനെ വിചാരിച്ചിട്ടാണ് പ്പോ അങ്ങനെ ഇങ്ങനെ ചെയ്യാണ് പ്പോ. എങ്ങനെ ആയാലും കഴിഞ്ഞു കഴിഞ്ഞു. ന്നാലും ഒരു സമാധാനം കൂടിര്ന്നാലും തിരക്കുണ്ടാവും പിന്നെ അയിന്റെ എന്തേകിലൊക്കെ ആയിട്ട് ഇങ്ങനെ തെരക്കുണ്ടാവും. ആ ആ അതന്നെ. പിന്നെ ഇജ്ജ് ഇങ്ങനെ സാധനഈ ഇതൊക്കെ നമ്മുടെ കട്ടിലും ഇതൊക്കെ കിട്ടണ കട അങ്ങനത്തെ വല്ലതും അനക്ക് അറിയങ്കി ഇജ്ജ് അയിന്റെ കോൺണ്ടാക്ട് നമ്പർ ഒന്ന് ആയിക്കോണ്ടുട്ടോ. ഒന്ന് ഇങ്ങനെ വിളിച്ച് നോക്കാലോ എനിക്ക്‌ അങ്ങനെ ഇങ്ങനെ.
കട്ടിലൊക്കെ അപ്പൊ ഇങ്ങനെ ആശാരികളോട് ഇണ്ടാക്കിച്ചല്ലേ. അതോ ങ്ങനെ ഇതിന്ന് ഇടുക്കാ കടയൽ പോയിട്ട് ഇടുക്കാ.
അളവ് പറഞ്ഞ അതേപോലെ അവര്ണ്ടാക്കി തരുന്നൊക്കെ പറയ്ണ്ട്. അപ്പൊ അതാ നല്ലത് ഷോപ്പ് നിന്ന് വാങ്ങാ നല്ലത് ന്നൊക്കെ നോക്കാനാണ്. എങ്ങനെ പൈസന്നൊക്കെ അറിയാനാണ് ചെലേത് ചെലപ്പോ നമ്മള് വാങ്ങണതാകും പൈസ നമുക്ക് പാകം ചേലേത് ക്വാളിറ്റി കമ്മി ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിട്ട് അതിനനുസരിച്ചിട്ട്
അതാണേ അങ്ങനത്തൊക്കെ വാങ്ങുമ്പോ നല്ലത് വാങ്ങിട്ടില്ലെങ്കിലേ എപ്പളും എപ്പളും മാറ്റണ അല്ലല്ലോ.
ആ അത് ശരിയാ.
ന്നെ വാങ്ങണ്ടേ.
ആ അതന്നെയാണ് ഇപ്പള്ളത് പിന്നെ ആശ്ശേരിയോട് പറയയാണെൽ ഓല് നല്ല മരമൊക്കെ മേടിച്ചി നല്ല ഓലുണ്ടാക്കി തരും അപ്പോ ഇഞ് ഇപ്പോ കടട്ടിലും എന്താണ് അലമാരക്കെ ചെലപ്പോ അങ്ങനെ ആശാരിനെ കൊണ്ട് ഇണ്ടാക്കിച്ച പിന്നെ നമുക്ക് ഫ്രിഡ്
ആ
അതൊക്കെയ ഉള്ള അങ്ങനെയുള്ളതൊക്കെ കസേരയും ഇതൊക്കെ അങ്ങനത്തൊക്കെ ഇഞ് അവിടുന്ന് ഇങ്ങനെ കടേന്ന് വാങ്ങാന്ന
പിന്നെ ഒന്നായിട്ട് അങ്ങനെ വാങ്ങി കൂട്ടുമാണ്ടേ കുടരിക്കലക്ക ആവുമ്പോ കൊറേ കിട്ടും ചെയ്യൂല സാധനങ്ങ
ആ കുറച്ചൊക്കെ എന്തെങ്കിലക്കെ ആളുകളെ കൊണ്ടരും. അപ്പൊ ഇല്ലാത്ത അങ്ങനെയൊക്കെ എന്താ നോക്കട്ടെ.
പിന്നെ നോക്കിട്ട് ഇങ്ങനെ സാവകാശം എങ്ങനെ വാങ്ങിയാ മതി.
ആ ആ അങ്ങനെ കാട്ടണം വിചാരിച്ചിട്ടന്നെ.
ഏ എന്നാ അന്റെ കുടരിക്കലിന്റെ കാര്യം ഒന്നും ഗ്രൂപ്പിലൊന്നും പറയണൊന്നും കേട്ടിട്ടില്ലാരും. പെരിപ്പണിന്റെ കാര്യമൊന്നും ഇപ്പൊ നമ്മജിപ്പ അയില് ഇണ്ടാലും ഇല്ലല്ലോ അങ്ങനെ ഗ്രൂപ്പില്.
ഞാൻ പറയാത്ത എന്താന്ന്ച്ചാല് കൊറച്ച് ഈസം കഴിഞ്ഞി എല്ലാരേം ക്ഷണിക്ക ഇപ്പ തന്നെ കേറി പറയേണ്ട വിചാരിച്ചി പിന്നെ എനിക്ക് ഒഴിവുംഇല്ലയ്നി പറയാനും ആഹ് പറയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മിണ്ടായിതിരുന്നതാണ്
അത് ശെരി
ആ പിന്നെ ഇബടാണെ ഭയങ്കര മഴ ആയിട്ട് എടി ഈ ഈ പൊറത്തൊക്കെ നെറച്ച് ചളിയാ ചളിയൊക്കെ ആയിട്ട് പൊറത്തൊക്കെ നേരാക്കണം ഒക്കെ നേരാക്കണം ഈ പണിക്കാരെ പണി കഴിഞ്ഞാ അവര് പൊട്ടാ സാധനങ്ങളൊക്കെ ടുത്ത് പൊറത്ത് കൊണ്ടയിടും ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അപ്പൊ അതൊക്കെ വൃത്തിയാക്കാണ്ടാവും ഇപ്പൊ ഈ മഴ പെയ്തപ്പോ അതൊക്കെ നനഞ്ഞിട്ട് ആകെ വൃത്തികേടായ്ക്കും നാ ഹരിത കർമസേന ഒക്കെ വരു മ്പോ അതൊക്കെ കഴുകി വൃത്തിയാക്കിക്കാണ്ട് അവർക്ക് കൊടുക്കലാണ്
ഏ ആ അവ പെയിന്റിങ്ങ് ഒക്കെ കഴിഞ്ഞതല്ലേ
ആ പൈന്റിങ്ങ് ഒക്കെ കഴിഞ് ട്ട്ണ്ട് അവര് അയിന്റെ ബ ആഹ് ദന്നെ മെ മെ മെറ്റല് ഇട്ടക്ക്‌ണു ഇപ്പം ഇപ്പാ ചെറിയ മെറ്റൽ ഇട്ട്കൊടുത്തക്കാണ് എന്നാലും അയിന്റെ ഈ ഓരോ കാര്യങ്ങ ത് ശെരിയാ സ്വിച്ച് ബോർഡ് വക്ക്‌മ്പളും ഇപ്പോ ബൾബ് അതിങ്ങനൊക്കെ വക്കുമ്പഴ്‌ അയിന്റെ കാർബോടി ചട്ടയും മറ്റേതൊക്കെണ്ടാവും അതൊക്കെ ഓല് പൊറത്ത് കൊണ്ടയിടും അങ്ങനായിട്ട് ഈ കച്ചറ ആയിട്ടേ ഇപ്പ ഞാൻ ഹരിത കമ്മസേന ഉണ്ടായത് നല്ലൊരു കാര്യട്ടോ ഓല് വരുന്ന കൊണ്ട് കൊട്ത്താ പിന്നെ ആഹ് ഓല് ഇതൊക്കെ എല്ലാ സാനങ്ങളും ഓല് കൊണ്ടോവും അത് നല്ലൊരു അത് നല്ലൊരു കാര്യണത് ഞാനും ഇക്കണക്കിന് ആദ്യക്കെ വിചാരിച്ചിന്നത് ആഹ് കീസേലാക്കി വെക്കണ്ടേ കി ക്കണ്ടേ വിചാരിച്ചിന്നു ആദ്യക്കെ മട് ഇപ്പക്കെ തോന്നും ത് നല്ലൊരു ഇതാണ് നമ്മള് ഇങ്ങനെ കത്തിക്കുമ്പആണോ കത്തിച്ചിട്ട് ഞമ്മക്ക് മ മലിനമായ ത് ശ്വസിക്കും വണ്ട പിന്നെ നല്ലൊരു കാര്യവാണ് അങ്ങനെഒക്കെ ഉം അങ്ങനെപൂ ആഹ് പിന്നെ എങ്ങനെ ഞ്ഞിപ്പ ഞാന് വിളിക്കണ്ട് എന്താനൊക്കെ തീരുമാനിച്ചിട്ട് ഞാൻ ഇക്കാനോട്‌ ഒക്കെ ചോയിച്ചിട്ട് എന്താന്നൊക്കെ തീരുമാനിട്ട് വിളിക്കണ്ട് അപ്പ അതിനനുസരിച്ച്
ആ വി
ഇജും കുട്ടികളും ആ ഭത്താവും ഒക്കപാടെ വരുണ്ട് ട്ടൊ
ആഹ് വരണ്ടേ ഇയ്യ് വിളിച്ചണ്ടി വരണ്ടി
ഉം മറ്റോലെക്കെ വിളിക്കട്ടെ ന്നാ അയ്ക്കോട്ടേ വേറെ കൊയപ്പൊന്നുല്ലല്ലോ
ഇല്ല കൊയപ്പൊന്നുല്ല
ന്നാ ആയിക്കോട്ടെ ന്നാ ശെരിട്ടോ
ആഹ് ആയിക്കോട്ടെ എന്നാല്
ഉം